ഹലോ
എന്ത്യ
എന്താ വെർതെ ഇരിക്ക വീട്ട്ല് ക്ലാസ്സൊന്നുല്ലലൊ
ഉം കോളേജ്ലൊന്നും വരില്ലലെ ഇപോ‌
ക്ലാസ്സ്ല്ലല്ലോ
ആഹ്
അല്ല ഇല്ലേ അല്ല ഓണാവാറായൊ
ഓണോ ഓഗസ്റ്റ് ലാസ്റ്റാന്നൊക്ക പറയ്ന്നത്
ഓഹ് അപ്പായില്ലേ ഇത് ജൂലൈ ഫസ്റ്റായി ജൂലൈ പകുതി ആവാനായിലെ ഏകദേശം
ഇങ്ങനെ വർഷങ്ങളൊക്കെ പോണ് ല്ലേ ഓണത്തിന് എന്ത് ഫുഡ് യേനി
അല്ല കോളേജില് പരിവാടിക്കെണ്ടാവുലേ ഡ്രസ്കോഡൊക്കെ സെറ്റാക്കണ്ടേ
സെറ്റ്കളൊക്കെണ്ട് നടന്നാമതീര്ന്നു അന്നതുപോലെ ഒക്കെ നോക്കിണ്ടേനി ഇൻസ്റ്റയില് ഡ്രസ്
നോക്കി നോക്കിണ്ടായിരുന്നു നടക്കോന്നറിയില്ല. ആഹ് ഇണ്ട്
ട്ടിക്കണ്ടേ ഈ ഒരു വർഷം കൂടിയല്ലേള്ളൂ
ഉം അവസാനവർഷാണ് ഇതില്നടന്നിട്ടില്ലെങ്കിൽ പിന്നെ കോളേജ് ലൈഫും കഴിഞ്ഞു
ഓണം പോല ഒന്നുല്ലല്ലോ ഇപ്പയ്ത്തെ ഇപ്പയ്ത്തെന്താ
ത്രീശേ ശരിക്ക് ഓണം എങ്ങനെണ്ടായത് അയിന്റെ പിന്നിലില്ല കഥ അറിയോ അനക്ക്
ഇന്ക്ക് അങ്ങനെ പിന്നിലു ള്ളകഥ എനിക്കറില്ലാ
ഇന്റെ ഹിന്ദുൂസ്സ ആയണ്ട് അത് അറിയായിരിക്കുന്ന് ഇല്ലെൽകാ ഞാൻ ചോദിചെ അല്ല അറിയങ്കി പറഞ്ഞാമതി
അന്ന് മാവേലി പൊയ്ന്നു മാവേലിനെ അൻകറീലെ
ഉം
അതെ
എത്ര ഓണണ്ട്
എന്ത്‌ എന്ത് പത്ത്ദിവസം എന്തൊക്കെ പുവ്ടും അത്തടുംന്നൊക്കെ പർഞ്ഞ് അത്തൻ ചിത്ര ചോതി അങ്ങനെന്തെക്കേണ്ട്
കൊറേണ്ട്ലെ അപ്പോ
ആഹ് അതെന്താ പത്ത്ദിവസം മുൻപ് ഉം അതെ
ഹലോ
ആഹ് കേക്ണ്ട് പറ
ആഹ് ഏഹ് ഈ പത്ത്ദിവസൊക്കെ ഫുഡ്എങ്ങനെ എന്നും സ്പെഷ്യല്ണ്ടാക്കോ അതായത് ഈ ശദ്ദെണ്ടാവും പത്തൂസം അതോ ഇനോ ഓരോര്ത്തരെ വീട്ടിലായിരിക്കും
എന്നും ഇങ്ങനെല്ല ഈ പത്ത്സം മുന്നേ നമ്മള് നമ്മളെവീട്ടില് തറടും ഓണത്തിന് പൂവൊക്കെ ഇട്ന്നില്ലേ കോളേജിലമ്മളെ
ആഹ് ആഹ് ആ ഓരോരോ ഞാൻ ഇവടെ ആഹ് ഇവിടെ ഞങ്ങളെ അയൽവാസിണ്ട് ഓല വീട്ടിലൊക്കെ ഓരോദിവസവും ഓരോ പൂക്കളക്കാരം ഓരോ രീതിയിലില്ലേ
ആഹ് അത് എല്ലാ ദിവസവും ഓരോന്ന് പറ്റില്ല നമ്മള് ഓരോ ദിവസങ്ങനെ മാറ്റി മാറ്റിയിട്ണം പിന്നെ ലാസ്റ്റ്ത്തെ രണ്ട്ഓണണ്ടാവും അതാണ് ഇമ്പോർട്ടന്റായിട്ട്ള്ളത്
ലാസ്റ്റത്തേണോ ഞങ്ങൾതന്നൊക്കെ പറഞ്ഞപ്പോ പെരുന്നാള്ന്നൊക്കെ പർഞ്ഞാ ഫസ്റ്റത്ത് രണ്ട്മൂന്നെണ്ണം ആയിരിക്കും ഇമ്പോട്ടന്റാ ആയിട്ട്ള്ളത് ഇങ്ങള ഇമ്പോർട്ടന്റ്
ഓണം അത്തം ചിത്തിരി അപ്പ അതിന് രണ്ടിനു മാത്രേ സ്പെഷ്യൽ ഉണ്ടാവുള്ളൂ അന്ന് അന്ന് രണ്ടു സാണ് സദ്യവയ്ക്ക
സദ്യ എത്ര വിഭവങ്ങൾണ്ടാവും
അങ്ങനെ നാല്പമല് എന്താണ് ഉപ്പ്തൊട്ടിട്ട് പപ്പടം വരെണ്ടാവും.
എങ്ങനെ ഇങ്ങെളൊ ക്കെ ഓണത്തിന് ഇത്ര വിഭവങ്ങൊക്കെ ഇണ്ടാങ്ങേ
അതെന്താന്നത് ആ ഓണത്തിന് ഒരു ദിവസം ഒരു വീട്ടിലല്ല ഇടിച്ച അത് പിറ്റേ ദിവസം വേറെ വീട്ടിലല്ലാര് അങ്ങനെണ് എല്ലാവരും വരും അപ്പൊ അതൊക്കെ പെട്ടെന്ന് കഴല്ലോ
ആഹ എല്ലാരും കൊറെേ ആളുകൾ കൂടുമ്പോ ആ ല്ലെങ്കിലും പണി എളുപ്പാവൂല്ലേ നമ്മളിപ്പോ നമ്മളെീ ഇല്ലോലാണെങ്കിൽ ഒന്ന ആൾക്കാര് അങ്ങനെയൊക്ക ഉള്ളല്ലാം ഉണ്ടാവും പണി എടുക്കാന്
ആ ഇപ്പോഴും എത്രാം ക്ലാസിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഓണം വന്നിട്ട് ഉം അവിടെ പരിപാടി ഉണ്ടായിരുന്നു സ്കൂളില് പക്ഷെ എനിക്ക് പോവാൻ മടിയായിരുന്നു
അപ്പൊന്താ
അന്ന് ഞാന് എന്താന്ന്റിയില്ലേ ഞാൻ പോയിണ്ടായിരുന്നേല് അന്ന് എന്തോ ഇവിടെ എന്തോ ആരോ മരിച്ചിട്ട് അവര് അങ്ങോട്ട് പോവായിരുന്നു
ഓ അങ്ങന
അപ്പൊ ഇക്ക് പോവാൻ പറ്റില്ല മടി ആയിട്ട് അവരെ കൂടെ പറ പോണം പറഞ്ഞിട്ട് അപ്പൊ അവര് പറഞ്ഞു വരണ്ട സ്കൂൾ പൊക്കാളൊക്കെ പറഞ്ഞ് പിന്നെ സ്കൂൾ പോയി ഇപ്പൊ അവളെ ചാക്ക്ചാട്ടം ഏഹ് അത് അതിന് ഞാൻ കൂടി ഒരു ഇൻട്രസ്റ്റ് ഇല്ലത് അത് വൈറ്റ് വെള്ള ഡ്രസ്സ് ഇട്ട്ട്ടേ, ന്നട്ട് ചാക്ക് ചാട്ടം ചാടിട്ട് ഇക്ക് ഫസ് കിട്ടി ട്രോഫി
അള്ളാഹ് പോയതെന്തായാലും ലാഭായില്ലേ
ആഹ് പോയത് വെറുംകൈയോടേച്ചാലും ട്രോഫ്‌യൊക്കേ കയ്യില്
ആഹ് ഇങ്ങൻത്തെ പരിപാടിക്കൊക്കെ പോണം ന്നാലൊള്ളൂ എന്തേലും നമുക്ക് ഓർ ത്ത് വെക്കാനൊക്കെ എന്തേലും ഉണ്ടാവോ. ഇങ്ങനെ ഓണത്തിന് എല്ലാരും കൂടെ ഇപ്പ സ്കൂളിലാണെങ്കിലും കോളേജിലാണെലുംക്കെ എല്ലാരും കൂടെ സദ്യക്കെ സെറ്റെയ്തിട്ട് അതൊന്നിച്ച് ന്ന് കഴിക്കാ. ഇപ്പ നമ്മെളെന്നെ ഫസ്റ്റ് ഇയറിനും സെക്കൻ്റിയറിനൊക്ക ഒന്നല്ലേ നല്ല രസായ്ന്നില്ലേ എല്ലാരും കൂടെ
ത്തോണം പോലെല്ലല്ലോ സ്കൂൾത്തെ. സ്കൂൾല് എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അന്ന് ചെറിയ കുട്ടിയാകുമ്പോ നമ്മക്ക് ഇതൊക്കെ ഭയങ്കര രസായിരുന്നു.
അതല്ല കോളേജില് സ്കൂളിന്റെ അത്ര പരിപാട്യൊന്നു ഇല്ലെ പരിപാടി ണ്ടാവല്ണ്ട്. പ്പ നമ്മളതൊന്നും അറിയലില്ലാന്നെന്നേ ഉള്ളൂ.
ആഹ്. എന്ത കോളേജ് വൽത്. എവിടക്കെ എന്തെക്ക പരിപാട്യാന്ന് നമ്മക്കെങ്ങനെ അറിയാ.
റ്റ് പരിപാടി ണ്ടാവും. വേറെ എവിടെലും അ വേറെ പരിപാടിയേള് ണ്ടാവും.
ഉം. ആഹ് എനിക്ക് കൂടണംന്ന്ണ്ട്. എല്ലാത്തിനും കൂടണം. പക്ഷേ എന്താ ചെയ്യ ഒരു ഇതില്ല
ഇങ്ങനെല്ലെ നമ്മള് എന്ത് പരിപാടി ഇണ്ടേലും നമ്മള അറിയും കോളേജ് ന്ന്
സ്കൂൾലങ്ങനേ എല്ലാവരും വിൾച്ച്ട്ടാണ്. അന്ന അത് സൂചി നൂലി ഓർക്കലൊക്കെ ഉണ്ടായിരുന്നില്ലേ
എന്ത് പര്പാടിണ്ടേലും എല്ലാരും അറ്യും. പക്ഷെ കോളേജിൽ അങ്ങനെയല്ല. കോളേജിലതൊന്നും അറീല്ല.
ഉം
എല്ലായിട്ട് കൊറെ ഏഹ് ക്ലാസ്സേള് ലേഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ഒരു പ്രശ്നാണ്.
മുന്നേ നമുക്ക് ഒന്നും നോക്കണ്ടല്ലോ ഉം. നമക്കെന്നാ ഓണത്തിന് പരിപാടി ണ്ടാവാ?
ആയിക്ക്?
അണക്ക്.
ഇന്ക്കെന്ത് പരിപാടി. ഞങ്ങക്ക് ഓണംന്ന് പർഞ്ഞാല് ഞങ്ങൾക്ക്, ഞങ്ങളങ്ങനെ ഒരാഘോഷല്ലല്ലോ ഇന്നാലും ഇങ്ങൾതീല് പങ്ക് ചേരും. ഞങ്ങൾത് എങ്ങനെയാ വെച്ചാല് ഞങ്ങളവിടെ ഞാൻ പർഞ്ഞിലേ നേരത്തെ അയൽവാസി ഓലിങ്ങനെ ഓണത്തിന് ഇവടെ ഓലെ തറവാടാണ് ഇത്. അപ്പൊ എല്ലാരും കൂടെ കൂടുമ്പം പായസൊക്കെ വെച്ചിട്ട് ഞങ്ങളെ ഈ അയൽപക്കത്തിലെ മുസ്ലിസ് ഒക്കെ ഇണ്ടാവൂലേ ഓൽക്കൊക്കെ കൊടുന്നരോല്
ഉം. ഇപ്രാവശ്യം ഞാൻ ഓണത്തിന് വിളിക്ക ഇയ്യ് വരോ?
ആഹ് ഞാന് വീട്ട് ചോയ്ച്ചോക്കട്ടേ അല്ലാതൊന്നും ഒർ
ആഹ് നിയൾ ആണല്ലേ. നമ്മക്കു ഇവടൊക്കെ ചുറ്റി ക്കറങ്ങാ ഒക്കൊര് രസ്സല്ലേ.
രസാണ്. ഇതൊക്കെയൊള്ളു എന്തെലും ഓർത്ത് വെക്കാന് ണ്ടാവാ.
ഇനി ഇപ്ളീ ഓണം കൂടി കഴിഞ്ഞ് കയ്ഞ്ഞാ നമ്മളിപ്പടുത്തത് ഇണ്ടാവോന്ന് അറീല്ലല്ലോ.
അറീല്ല. മനുഷ്യന്റെ കാര്യല്ലേ ഒന്നും പറയാൻ പറ്റൂല. പഠിത്തം കഴിയാണ്.
ഊം
ഇങ്ങള് ഓണത്തിന് എന്താ ഡ്രസ്സൊക്കെ എന്താ ഇട്ക്കാറ് ഏഹ്
ങ്ങള് ഡ്രസ്സൊക്കെ വാങ്ങീറ്റേ ഓണത്തിന്
ആര് ഞങ്ങളോ
ആഹ്
ഞങ്ങളങ്ങനെ ഡ്രസ്സ് വാങ്ങാ നിങ്ങളല്ലേവാങ്ങ
വാങ്ങാലോ ഓണല്ലാരി ക്ക് ഒര്പോലല്ലേ
അല്ല ഞങ്ങള് പെരുന്നാൾനാ പൊതുവായിട്ട് ഡ്രസ്സെടുക്കാറ് നിങ്ങളല്ലേ ഓണത്തിന് എടുക്കല് എന്നാലും ഇങ്ങനെ സ്കൂള് കോളേജിന്നങ്ങനെ ഡ്രെസ്സകോഡൊക്കെണ്ടങ്കില് പിന്നെ നമ്മളു എടുക്കും
ആഹ്
നിങ്ങളെന്താ എടുക്കാ സാരി എടുക്കാറ് ഓണത്തിന് വീട്ടിലൊക്കെ
അയിന് മോഡലല്ല നമ്മള് ട്രഡീഷണൽ ആണ് ഓണത്തിന് പിടിക്ക
ഓഹ് മറ്റേ പട്ട്സാരി അങ്ങനെയൊക്കെ അല്ല മറ്റേ സെറ്റ് റ്റ് സാരി അങ്ങനെയൊക്കെയക്കാരല്ലേ പിന്നെ ധാവണി പട്ടുപാവാട
നമ്മക്ക് അത് മാത്രേ വേണ്ടുള്ളു ഓണത്തിന് കിട്ട അഹ് ഒന്ന് ഡ്രെ ഡ്രെഡീഷണയിക്കണം
ആഹ് അതെങ്ങനെ നല്ല വെലകൂടിയാതാണോ എടുക്കാറ്
അങ്ങനല്ല ചെലപ്പോ വാണ്ട നമ്മള്
കൊല്ലത്തില് ഒരുവർഷുള്ള ഏഹ് കൊല്ലത്തില് ഒരു പ്രവിശ്യം
ഞാ മെറ്റീരിയല്എടുത്ത ചെല്ത് തുന്നിപ്പിക്കു
ആഹ് ആഹ്
ഓണസീസൺ വരുമ്പോ കടേലേല്ല എല്ലാവരും ആഹ് അതാ നല്ലത് അലെങ്കി നമ്മള് കടേപോയിട്ട് ഇങ്ങനെ തെരയണ്ടേ
ആഹ് തെരക്കുണ്ടാവലേ തുന്നാനൊക്കെ
ഉം പിന്നെ അങ്ങനില്ല തെരക്കാവു
ഞങ്ങള്ന്നൊക്കെ പ പറഞ്ഞാപോയിപ്പൊ ചെല ആളുകളൊക്കെ തലേ ദിവസം പോയിട്ടൊക്കെണട്ക്ക കാരണം ഞങ്ങളങ്ങനെ തുന്നിക്ക ക്കലില്ല അധികം ഇങ്ങനെ റെഡിമെഡായിറ്റ വാങ്ങ അങ്ങനെയാണ് ചെയ്യാറ് ഡ്രസ്സെക്കാണെങ്കിലും പഷെ ഇങ്ങളതിങ്ങനെ പോയി ഈ സാരി അല്ലെങ്കി ബ്ലൗസ് ഇങ്ങന തുന്നിക്കണ്ടേ അപ്പോ കൊറേ ദിവസ മുമ്പെട്ത്ത് വെക്കണ്ടേ
അത് ഒക്കെ നല്ല പാണ പാടാണ് സാരി ഒക്കെ ഉടുക്കുമ്പോ?
ഞാനെന്നെ ആഹ് ഞാനെന്നെ കഴിഞ്ഞ വർഷം ടുത്തിട്ട്. ആകെ എടങ്ങാറയിക്ക്ണ് അതുകൊണ്ട്. ഇങ്ങൾക്ക് ന്നൊക്കെ പറഞ്ഞാ സാരി എടുത്ത് എന്തേലും ഒരു ശീലം ഉണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെല്ല ഞങ്ങൾക്ക് സാരി. ഉടുത്ത് ഒരു പരിചയല്ല ങ്ങിട്ട് അതും പൊക്കി പിടിച്ച് നടക്കാൻ തന്നെ വെയിക്ക്ണില്ല.
ഞാനും.
അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്.
എന്നാ ശരി നമുക്ക് പിന്നെ സംസാരിക്കാം.
ഉം